ആഹ് കേക്കണില്ലേ ഞാനേ എന്റെ എന്റെ ഒപ്പം ഇങ്ങനെ പണിയെടുക്കണ എടുത്തണ്ട് അവന് ഇവിടെ നാല് ദിവസം ലീവ് കിട്ടിയപ്പോ ഇവിടെ അടുത്തപ്പോ ബംഗാളാണല്ലോ അപ്പ ഇങ്ങനെ ആസാമ പോയിന്ന ഓനിന്നലെ പോയതാ ഓ ഓന ഇങ്ങനെ മെസ്സേജ് പറയാണ് എന്താ ട്രെയിനിലൊക്കെ ഉള്ളരു തിരക്ക് ഓനപ്പ പെട്ടെന്നൊരു പോക്കായതുകൊണ്ട് ജനറർ എടുത്താ പോയിരിക്കുന്നത് ഏതാ വിവേകോ ആയ എന്തോറ്റാണ് കയറിക്കണമ എന്നുണ്ട് എന്താ തിരക്ക് നിൽക്കാനും വയ്യാ ഇരിക്ക ക്കാനും വയ്യ
അവസ്ഥ
ആഹ വല്ലാത്തൊരു എടങ്ങാറന്ന് പറഞ്ഞേ
ആഹ് അത് ശരിയാണ് ഈ പറഞ്ഞ ട്രെയിനി പോവാ പറഞ്ഞ കഴിഞ്ഞാല് ഏറ്റവും സുഖം യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലത് ട്രെയിൻ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടില് പക്ഷെ ഈ ട്രെയിൻ എന്ന് പറയണത് ഈ പറഞ്ഞ മാതിരി ജനറലൊക്കെ കയറിക്കഴിഞ്ഞാൽ അതും പുറത്തെ സംസ്ഥ സംസ്ഥാനത്തൊക്കെ ചെന്ന അവന്റെ മോനെ പറേണ്ട ആവശ്യം ഇല്ല കാരണം എന്താ വെച്ച കഴിഞ്ഞാല് ഒരു വൃത്തി വെടിപ്പെന്ന പറഞ്ഞ സാധനം ഒന്നില്ല മെയിന് ആയിട്ട് ബാത്റൂമ ഒക്കെ നമുക്ക് കേറെൻ തോന്നൂല്ല ഒന്ന് രണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുരിക്കണോടത്ത് തുപ്പിയിട്ടും തലമുകുടി കേറി മറിഞ്ഞിട്ടും ചവിട്ടിയിട്ടും അങ്ങട് നെരപ്പായിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ ഞാനിപ്പോ ഇന്റടുത്തെ ഇന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പടുത്ത് ഏർവാടേക്ക് ഒരു യാത്ര പോയി അതായത് നമ്മടെ ഈ എന്താ പറയാ മ നമ്മളെ ബോർഡർ ഉണ്ടല്ലോ ലിങ്കന്റെ ബോർഡർ നമ്മുടെ എന്താപ്പ ഇതിന് പറയാ അല്ലല്ല നമ്മുടെ ഇവിടെ ഇന്ത്യന്റെ അറ്റന്ന് പറയാലോ ഇന്ത്യന്റെ അറ്റം ഏതാണ് മറ്റേ ഇവിടെണ്ടല്ലോ അല്ലടാ ഇവിടെണ്ട് ആഹ് എന്തോ ഞാൻ മറന്ന് അപ്പൊ വരും വഴി നമുക്ക് സംസാരിക്ക എന്തെലും കാണും കേക്കും എന്താ സംഭ ചെലത് മാറി അവിടക്ക് പോയിട്ടോ പാമ്പമ്പാലൊക്കെ വരുന്ന സ്ഥലടാ എന്താപ്പോ ഇതിന് പറയാ ഉ നാവിന്റെ തുമ്പത് പറയാൻ കിട്ടുന്നില്ല ഞാൻ പറയാ പിന്നെ അത് അവടുക്ക് പോയി യാത്ര പോയി എന്നോട് പറയാ അങ്ങടി നമ്മള് നമ്മുടെ ഇവിടുന്ന് ഒരു നാല് മണിക്ക് യാത്ര പോയി ഇത് നമ്മൾ ട്രെയിനിലാണ് യാത്ര പോയത് അപ്പൊ ട്രെയിനിൽ യാത്ര പോയിട്ട് എന്നെ സംബന്ധിച്ചാല് ഈ എന്താ പറയാ ആദ്യം നമ്മുടെ ലക്ഷ്യം മേർപടി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെയ്യാത്തന്ന് ലക്ഷ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാമല്ലോ എന്നുള്ള നിലക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും പാട് എടുത്ത് അപ്പൊ പോയോടുകൂടെ എന്താ സംഭവിച്ചന്ന് വെച്ചാല് നമ്മ അവിടുത്തെ ട്രെയിനൊക്കെന്ന് പറഞ്ഞാൽ ട്രെയിൻ നമ്മൾ ഇവിടുന്ന് തന്നെ പോണെ പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ സ്ലീപ്പ പറലാണ് കേയറിയിട്ടുള്ളത് ബുക്ക് ചെയ്തത് പക്ഷെ അവിടെ സ്ലീപ്പറാണോ ജനറൽ ആണോന്ന് പ്രത്യേക തരം ഒരു വേർത്തിരിവൊന്നുമില്ല അങ്ങനെ യാത്ര ചെയ്യണ പോലെ ഓലക്ക് തോന്നിയവടുത്ത് നമ്മൾ ചെന്ന് നിപ്പ ച്ചാൽ പോലും അവക്ക് ഒരു മടി നമ്മളോട് എന്തൊക്കെയ ദേഷ്യമുള്ള മാതിരി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ യാത്ര പറഞ്ഞ ട്രെയിനില് യാത്ര ചെയ്യാൻ സുഖമാണ് പക്ഷെ ഈ നമ്മുടെ പുറത്തുള്ള സംസ്ഥാനത്ത് കൂടി യാത്ര ചെയ്യുകന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തന്നെ അതിനെ കുറിച്ച് എന്താണ് അനക്ക് പറയാൻ ഉള്ളത്
ഈ പറഞ്ഞന്നെ. ഞാൻ ഇതൊക്കെ അനുഭവച്ചറിഞ്ഞതല്ലേ. ഞാനീ ബംഗാളിലേക്കുള്ള യാത്ര വന്നാ അതീവ സംഭവബഹുലമായിരുന്നു. സത്യം പറയാലോ. ഏ പെട്ടെന്നുണ്ടായാ പോക്കാണ്. ഇന്റേൺഷിപ്പ് അങ്ങനായിട്ട് വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഓഫർ ലെറ്റർ കി ഇ ഓക്കെ ഏ നമ്മള് നാട്ടീന്ന് എലക്ഷനൊക്കെ കയിഞ്ഞ് പിറ്റേന്ന് നേരെ ഏ ചെന്നൈക്ക് വിട്ട്. ചെന്നൈക്ക് സ്ലീപ്പർ എന്തോ ഭാഗ്യത്തിന് തലക്കാലടുത്ത് കിട്ടി. ഉം ചെന്നൈ എത്തി. പക്ഷേ ചെന്നൈയിന്ന് ഡയറക്ട് ട്രെയിൻ കിട്ടൂന്നൊക്കെ വിചാരിച്ച് പഷേ കിട്ടിലാ. അന്നിട്ട് ഏ കൂട്ടത്തിലൊരുത്തനുണ്ടായിരുന്നു. ഓനാണ് ഇപ്പ ട്രെയിനെ കുറിച്ചൊക്കെ എന്തേലൊക്കെ ധാരണള്ളത് ഓവനങ്ങെനെ അന്വേഷ്ച് അന്വേഷ്ച്ച് ഉ ഏതോ ചെന്നൈയിനട്ത്ത് വേറൊര് സ്റ്റേഷന്ന്ന് വിജയവാഡെ പോയാല് മറ്റേ ആന്ധ്രാപ്രദേശില്ള്ള വിജയവാഡെള്ളത് അവടെ പോയാല് ഇങ്ങനെ കൊൽക്കത്തയ്ക്ക് ഹൗറേക്ക് ടിക് ട്രെയിനുണ്ടാവും ഡയറക്ട് ട്രെയിൻ ഇണ്ടാവും ടിക്കറ്റ് ഒക്കെ വിൽക്കാൻ സാധ്യതണ്ടന്നു കണ്ട് വിജയവാഡെ പോയത്. വിജയവാഡെ പോയതോ ഏത് വിവേകോ അങ്ങനെ ഏതോരു ട്രെയിനിലാ ഏ എന്നറഞ്ഞമാതിരി ഞങ്ങൾക്ക് ഞങ്ങൾക്കന്ന്‌ ജനറല് പോലെ കേറാൻ പറ്റീല്ല. ജനറലന്ന് ഭയങ്കര തെരക്ക്. ഒരു ഈച്ചക്ക് സ്ഥലല്ല. മറ്റേ വാഗൺ ട്രാജെഡിക്കെണ്ടല്ലോ മ്മളെ മലബാർ കലാ അതുപോലെ ഭയങ്കര തെരക്ക്. ന്നട്ട് ഞങ്ങള് ഗതിയില്ലാതെ സ്ലീപ്പറിൽ കയറി. സ്ലീപ്പറിൽ കയറി ഞങ്ങള് ഒരു മാന്യത പരിഗണിച്ച്ട്ട് ടോയ്ലറ്റ്ന്റോട നിന്നത്. പഷെ നമ്മളീ നമ്മള് കൊറച്ച് മാന്യത കാണിച്ചവടെ നിന്ന് പഷെ ഈ സമയത്ത് ഏ പൊറത് ആൾക്കാര് ടിക്കറ്റ് പോലുല്ലാത്ത കൊറെ എണ്ണം. സ്ലീപ്പർല് കേറിക്കാണ്ട് ഓരോരുത്തര്, ഏ് മൂന്ന മൂന്ന് കെട്ട്ണ്ടാവുല്ലോ. മൂന്നാമത്തിൽ ഓലെ ബാഗ് വെച്കാണ്ട് പാവങ്ങള് ടിക്കറ്റൊക്കെ എട്ത്ത് വന്ന ആൾക്കാര് ഒറങ്ങാൻ സമ്മയ്ക്കാതെ എടങ്ങാറായ്ക്കാണ്ട് ഒച്ചപ്പാടും ബഹളും. ഒര് അഞ്ച് മണിക്കൂർ എങ്ങനൊരു നരകം പോലെ അങ്ങനെ അവസാനം വിജയവാഡ ഇറങ്ങി. ആ അതൊരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസർന്നാ അതൊര് ഇന്ത്യേല് ഇന്ത്യേല് ട്രെയിൻ യാത്രെന്റെ ഓരോ നടക്കണ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരം.
അതെ അതെ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഞാനേ അന്ന് പോയതർഞ്ഞ ധനുഷ്കോടിക്കാ പോയത് ഇജങ്ങനെ സ്ഥലം പറയുമ്പെഴക്ക് ഴേ എൻക് മനസ്സിലായത്. ധനുഷ്കോടി പോയപ്പതേമാതിരി യാത്ര അങ്ങട്ടൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഒരു എന്താ പറയാ അങ്ങട്ട് യാത്ര കുഴപ്പൊന്നുല്ല മ്മളെ കേരളത്തിന്നന്നൊണ്ട് വല്യ ബുദ്ധിമുട്ട് തോന്നില്ല. ക്ഷെ അവ്ട്ന്ന് ഇങ്ങട്ട് വന്നപ്പ അന്നോട് പറയാം എല്ലാ ബംഗാളികളും എല്ലാരുണ്ടായിന്നു അയില് ഇനില്ലാത്ത ആരുല്ല. എവിട്ക്കൊക്കെന്നൊരു പുട്ത്തല്ല പിന്നെ അവര് അവര്ടെ എന്താറയാ ജോലി സാധനങ്ങളൊക്കെ ബക്കറ്റും ഇല്ലാത്ത സാധനങ്ങളൊന്നുല്ല. പിന്നെ അതെ പോൽ തന്നെ നമ്മടെ പാമ്പം പാലത്തുമ്മേകൂടെ പോന്നപ്പോ വല്ലാത്ത എക്സ്പീരിയൻസാട്ടോ കാരണന്താച്ചയ്ഞ്ഞാല് അത് ആ അത്രേം ലോങ്ങ് പാലം അഥവാ അത്രേം കടല് ക്രോസ് ചെയ്ട്ടണ പോര്ണെ. അതുപോൽ തന്നെ അത് ഈ കപ്പലൊക്കെ വരുമ്പോ ഓട്ടോമാറ്റിക് പൊന്ത്‌ണെ അ സിസ്റ്റം കണ്ടില്ലെങ്കി പോലും അ്മ കൂടി പോരന്നത് എക്സ്പീരിയൻസന്നെണ് ഒന്ന് പിന്നെ രണ്ട് കടലപ്പോ ഇന്ത്യൻ മഹാസമുദ്രം അതേപൊല് തന്നെ നമ്മടെ എന്തോ വേറൊരു സാധ്യതയുണ്ടല്ലോ അത് രണ്ടും യോജിക്കണര് സ്ഥലാണല്ലോ ഈ പറഞ്ഞ സ്ഥലം ധനുഷകോടിന്ന് പറയണേ. അത് പറഞ്ഞ അത് വല്ലാതൊരു എക്സ്പീരിയൻസാരുന്നു കാരണം ക്ഷെ വേറെ വിഷയന്തെന്നുവെച്ചാല് നമ്മടെ ആ കടലിന് കിളർത്ത വെള്ളം നമ്മടെ കടലിനെ വെള്ളം രണ്ട് രണ്ട് കളറട്ടോ അത് എട്ത്ത് പറയേണ്ട ഒരു കാര്യം തന്നാണ് പിന്നെ ന്താച്ചാ അവടെ പ്രത്യേകിച്ച് അവ്ടെ ഒന്നും കാണാനൊന്നും ഇല്ല കാര്ണം കൊർച്ച് കാലം മുമ് ഇപ്പ അത് എന്തോയ്ച്ചെയ്ഞ്ഞാൽ ഈപ്പം എന്താ അയുടെ വെള്ളപ്പൊക്കൊക്കെ ഇണ്ടായിട്ട് ഈ മുങ്ങി അതുപോലെ ഒരുപാട് സ്ഥലം പോയി അയുടെയൊക്കെ പണ്ട് ഭയങ്കര ടൗൺ ഒക്കെ എയ്നു ഇത്രെയ് നമ്മെടെ ഈ വ്യാപാരം നട്ത്തീന്ന മേഖലെ ഇത്രെയ് ശ്രീലെങ്കിം ഇന്തിം തമ്മിൽ പക്ഷെ ഈ വള്ളം വന്ന് കെറിനാലെ ഒര്പാട് സ്ഥലം പോയി ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നാശായി ഇപ്പ അയുടെ എന്താ കൊറ്ച്ച് ആ ഒര് മീനും ചോറും കാര്യ ആയിട്ട് മീൻ ഫ്രഷ് മീന് കിട്ടും മാണ്ട് ഇള്ള ചോറും കിട്ടും. അല്ലാതെ പ്രത്യേയിച്ച് ഒന്നും ഇല്ലാ അയുടെ ലാസ്റ്റ് ബസ്സ് കൊണ്ടോയി നിർത്തും ജസ്റ്റ് വിസിറ്റേഴ്സിന് കൊർച്ചേരം കാണാം അത്രേം ഇണ്ട്. ഇപ്പൊ എന്തൊയ്ച്ചാന് ബസ്സി പോവാ പർണാ നമുക്ക് യാത്രാ ക്ഷീണംന്ന് പറയുന്ന സാനം ഒഴിവാക്കാൻ ഏറ്റവും നല്ലെത് ട്രെയിൻ മാർഗം തെന്നെ അയിനെ കുറിച്ച് എന്താ അൻക്ക് പറയാ ഇള്ളെത്?
ഉം യാത്ര ക്ഷീണം ഒഴിവാക്കെണ്ട ട്രെയിൻ മാർഗംന്ന് പർണാൽ അത് ഇപ്പോ ആഹ് അങ്ങനെ ഒരു നല്ലൊരു അയിപ്രായായിട്ട് എനിക്ക് തോന്ന്ണ് അയിന് കാരണം നമ്മെൾ ഇപ്പോ ഇപ്പോ ഞാപ്പോ കൊ കൊൽക്കത്തേക്ക് വന്നെയ് ഞാന് ഇങ്ങനെ ഏഹ് ഡയറക്ട് ട്രെയിൻ കിട്ടാന് ഇണ്ടെങ്കിൽ ഇപ്പോ രണ്ട് രണ്ടര ദിവ്സം കൊണ്ട് എത്താ ഏഹ് ഡയറെക്ട് ട്രെയിൻ കിട്ടീലാ അങ്ങനെ കണക്ഷെൻ ട്രെയിൻ പിട്ച്ച് കാണ്ട് ഏഹ് ഒന്ന് ചെന്നൈ പോയി അയുട്ന്ന് ആന്ധ്രെ പോയി അയുട്ന്നൊക്കെ വെരാണ്‌ന്ന് ഇണ്ടെങ്കിൽ ഒര് മൂന്ന് മൂന്നെര നാല് ദിവ്സം ഒക്കെ ഇട്ക്കും. അതൊക്കെ എ സിയൊക്കെ കിട്ടാന്ന് ഇണ്ടെങ്കി എ സിയെക്കെ വല്യ കിട്ടിയാ വല്ല്യ ഭാഗ്യം. ഞങ്ങെക്ക് ഒരു രണ്ടോ റൺ മൂന്നോ മാസൊക്കെ മുമ്പ് ടിക്കെറ്റ് ഇട്ത്താ എ സി കിട്ടും അങ്ങനൊക്കെ പോരാ ഇണ്ടെങ്കിൽ ഭാഗ്യം ഇന്നാലും എ സിൽക്കെ ഇപ്പ എത്രെച്ച്ട്ടാ നട്ക്കാ ഏഹ് ഞമ്മളിപ്പോ ഏഹ് യുവാക്കെളായിട്ട് ഇള്ള ഇപ്പ ഞമ്മളെ പ്രായക്കാര് ഒരു ഇരുപെത് ഇരത്തഅഞ്ച് പ്രായക്കാരൊക്കെ ആണെങ്കി നട്ക്കും. പക്ഷെ ഈ ഫാമിലി ഒക്കെ എങ്ങനെ ട്രെയിനിൽ പോവാ അവർക്ക് അതൊന്നും അത്രെ ഏഹ് സ്വീകാര്യ ആയിട്ട് ഇള്ള കാര്യ അല്ല അതിലും നല്ലെത് ഏഹ് എന്തായാലും ഒരു നാല് ദിവസത്തെ ട്രെയിൻ യാത്ര ഒക്കെ ആണ്ന്ന് ഇണ്ടെങ്കിൽ ഒരു മൂവായിരോ മൂവായിരത്തി അഞ്ഞൂറൊ ക്കെ എ സിക്ക് എന്തായാലും വെരും ഒര് തേർഡ് എ സി ആണെങ്കി തെന്നെ ആഹ് അപ്പൊ അതിലേക്ക് ഒരു രണ്ടോ ഒര് അല്ലെങ്കി ഒര് മൂന്നോ കൂട്ടി അട്ച്ച് കാണ്ട് ഒരു പ്ലെയിൻ ടിക്കെറ്റ് ഇട്ത്ത്ക്കാണ്ട് അഞ്ചോ ആറോ മണിക്കൂറോണ്ട് തീർക്കാവുന്ന യാത്ര രണ്ട് ദിവ്സം ഇങ്ങനെ എ സിൽ ഇങ്ങനെ കുത്തിര്ന്ന് പോണ്ടെ വല്ല ആവ്ശ്യം ഇണ്ടോ അത് അതൊരു ചിന്തിക്കേണ്ട വിഷയ അല്ലെ?
തീർച്ചയായിട്ടും ഇയ്യ് പർണെ വളരെ കറക്റ്റാണ് കാരണം എന്താന്ന് ചോയിച്ചെഴിഞ്ഞാൽ യാത്രാന്ന് പർണ് കഴിഞ്ഞാൽ അത്യാവശ്യം പോവാ ഇണ്ട്ട്ടോ ഇയ്യ് പർണ മായിരി ട്രെയിനിലാണെങ്കി യാത്ര നമ്മെക്ക് തോണ നേരിട്ട് പോവല്ലെ വളവും തിരുവൊക്കെ കൊവല്ലെ എന്ന്ള്ളെത് പക്ഷെ യാത്രാന്ന് പർണ് കഴിഞ്ഞാല് ട്രെയിൻൽ ഇരിക്കാന്ന് പർണാ ഇര്ക്കെന്നെ വാണം. പിന്നെ ചെല ട്രെയിനാളൊക്കെ പുട്ച്ച്ട്ട് കഴിഞ്ഞാ അങ്ങെൻത്തെ ആഹ് എത്ര മണിക്കൂറോ നമുക്ക് നഷ്ടപ്പെടും കാര്ണം ഏതെങ്കിലും ട്രെയിൻ പാസെയ്യാൻ ഇണ്ടെങ്കി അങ്ങനെ അതൊക്കെ ഒന്ന് പിന്നെ ഇജ് പർണ മാതിരി വിമാനത്തി പോണ്ട കാര്യം അത് ഇട്ത്ത് പറയേണ്ട ഒരു കാര്യം തെന്നെയാണ്. ഒന്നോ രണ്ടോ മണിക്കൂറോണ്ടാണ് നമുക്ക് ഇപ്പോ ദുബായി ആണെങ്കിലും മറ്റേ ഖത്തെർ ഇത് സൗദി ഒക്കെ മൂന്നോ നാലോ മണിക്കൂറോണ്ടൊക്കെ നമ്മൾ എത്ത്ൺ ഇണ്ട് അപ്പോ ഇയ്യ് പർണ മായിരി ഇപ്പ എ സിക്ക് ടിക്കെറ്റ് ഇട്ത്ത്നേക്കാളും നല്ലെത് ഇയ്യ് പർണ മാരി ഇത് നമുക്ക് ഇതിൽ ഇട്ക്കെന്നെയ്രിക്കും നല്ലെത് എന്ത് നമ്മുടെ ഈ ഫ്ലൈറ്റ് മാർഗം പോകാവുമ്പോ എന്താച്ച് കഴിഞ്ഞാല് നമുക്ക് ഒര് പെട്ടെന്ന് എത്താൻ കഴിയും ഒന്ന് യാത്രക്ഷീണം ഒഴിവാണ് പക്ഷെ സുരക്ഷിതാന്നും ഏഹ് സുരക്ഷി ഇത്രെ ഒന്നും ആലോയ്ച്ചുമ്പോ നമ്മുടെ എയർ ഇന്ത്യനെ കുറ്റം പറയല്ല പക്ഷെ സ്വാഭാവികായി ട്ടും ടെൻഷന്റെ ഒരു കാര്യം തന്നെയാണ് എയർ ഇന്ത്യന്ന് പറിയിമ്പോ ഒരുപാട് ആൾക്കാര് ആ ഒര് കമ്പനിന്ന് അഥവാ ഒര് എന്താ പറയാ അയിലൊന്നും യാത്ര ചെയ്യൽ ഒരുപാട് കൊർൺട്ട് ഇണ്ട് കാര്ണം ഈ ലോക്കെൽ യാത്രയൊക്കെ പോണ വണ്ടിയാൾ ഒന്നും അത്രെ ഏതാ എപ്പോഴും ചെക്കീയ്ത് കൊണ്ട് ഇരിക്കെൽ ഒന്നും തെന്നെ ഇല്ലാന്ന് ആണ് ഇന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പ ഈ എന്താ പറയാ ഇയ്യെ ആക്സിഡന്റൊ ക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ മാർഗാണ് ഏറ്റവും നല്ലത്. എന്നാണ് ഇന്റെ ഒരു ഇത് അന്റെ കാഴ്ചപ്പാടില് ഫ്ലൈറ്റ് ആണോ അതോ ട്രെയിനാണോ ഏറ്റവും ബുദ്ധിമുട്ട്?
അതിപ്പോ ഒരു യാത്രന്റെ മാധ്യമംന്നുള്ള എനിക്ക് ക്ക നോക്കുമ്പോ പ്ലെയിനാണ് ഉഷാറ് കാരണം സമയം ലാഭിക്കാനൊക്കെണ്ട് പിന്നെ ഹേയ് ങ്ങള് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ പ്ലെയിന് പറ്റാത്ത തെ എന്തു കൊണ്ടാണ് അതാ കമ്പനിയുടെ മോശം കൊണ്ടല്ലേ എയർ ഇന്ത്യ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട് ഓടുന്ന ഏഹ് വിമാന കമ്പനികളുടെ മോശം പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ഹ് ശ്രദ്ധ കുറവ് കൊണ്ടാണല്ലോ ഈ ഒരു കംപ്ലൈന്റ് വരുന്നത് അതു കൊണ്ടാണല്ലോ ആളുകള് ഈ അഞ്ചു മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട യാത്ര രണ്ടും മൂന്നും ദിവസത്തെ അവരുടെ സുരക്ഷയെ മാനിച്ചു കൊണ്ട് നീട്ട വെക്കുന്നത് ഏഹ് അതാ കമ്പനികളുടെ അത് അവര് ശ്രദ്ധിക്ക അവര് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആഹ് രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇത്ര ഒരു നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള യാത്രകൾ നമുക്ക് ഇത്ര ഒരു വല്ല്യരു പ്രശ്നള്ള ഒരു കാര്യയിട്ട് നമുക്ക് വരുന്നത്
തീർച്ചയായിട്ടും അയി പറഞ്ഞത് കറക്റ്റ് ആണ് എന്താ വെച്ച കഴിഞ്ഞാല് നിലവില് സംഭവ അയിനെ കുറിച്ചൊക്കെ പറയാൻ നിൽക്കാണെങ്ക ഒരുപാട് പറയാണ്ടാവും നമുക്ക് പിന്നെ വിളിച്ചാൽ പോരെ അത്
ആഹ് ആഹ് ചർച്ചകളൊക്കെ ഒരുപാട് സമയണ്ടല്ലോ
അതെ തീർച്ചയായിട്ടും ആഹ് ഓക്കെടാ